ഹലോ കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ട്
സുഖാണോ?
എന്തല്ലാ?
സുഖമാണോ?
അ സുഖന്നെ എങ്ങക്കൊ
സുഖം സുഖം തന്നെ സൗണ്ട് അങ്ങനെ ആഹ് സുഖം തന്നെ. സുഖം തന്നെ. വേറെന്നാ ണ്ട്? എന്തോ പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ
വേറെന്തെല്ലാ വിശേഷം നല്ലതന്നെ
ആ വേറെന്നാ ഉണ്ട് വിശേഷങ്ങൾ
അട മായല്ലാം ഉണ്ടാവ
മഴയാന്നേ പനിയാണോ ഹലോ ചെറുതാ ആഹ സൗണ്ടിന്റെ ഇ കേക്കുന്നുണ്ട്
അവിടെ മായല്ലുണ്ടോ
മഴയുണ്ടന്നേ ഇന്നൊക്കെ നല്ല മഴയായിരുന്നു
എന്നന്ന്ും ഇവിടെ ഭേദിക്കില്ല എന്ന ഇവിടെ പേദ ഇല്ല അന്നലെല്ലാം നല്ല മയന്നണ്ട
ഉണ്ടായിരുന്നു ശരി ശരി ശില
രാത്രി ഇത് ചെയ്തൊണ്ടിരിക്കുക സ്പെഷ്യല് ബിരിയാണി ഉണ്ട് മീ മറ്റേ ബീഫുണ്ട് അവിടെ എടയോ പണിയെല്ലാം കഴിഞ്ഞു അത് ഉച്ചക്ക് വെച്ചതുണ്ട് പിന്നെ ഞാന് ഇച്ചിരി ച്ചോറ് മാത്രം വൈറ്റ് റൈസ് മാത്രം കുറച്ച് വെക്കാന്ന്ോർത്ത് വെക്കാൻ പോവ കുച്ച വഴട്ട ദിവസ ആണെങ്കിൽ എട്ടാന്ന് ഓർത്തത്
അപ്പ മക്കൾക്കല്ല സ്കൂളല്ലല്ലേ
ഉണ്ട്
മക്കള് മക്ക ഇങ്ങനെ ലഞ്ച് കൊണ്ട് കൊടുത്ത് കഴിയാം ടിഫില ആാക്കിയിട്ട്
എങ്ങനെയ നാളെ
പക്കയ്ക്ക് നാളെ കോളേജ്ക്ക് സ്കൂൾക്കെല്ലാം
അതെന്നെ കൊടുത്തു വിടണം കൊടുത്തു വിടണം കൊടു കൊടുത്ത് വിടണം
ഹഹ
കൊടുത്ത വിടണം ഞാനും പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം എല്ലാം കൂടെ രാവിലെ റെഡിയ ആക്കണം രാവിലെ എന്തെിലും സിംമ്പിളായിട്ട് നാളെ വെക്കാന്ന് ഓർത്തിരിക്കുക എന്നെപ്പം എന്തോ
അപ്പൊ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇന്ന് രാത്രി തന്ന ആക്കി വെക്കുന്നയാ
അതെന്നെ അതെന്നെ ഒരുവിധം എല്ലാം ചെയ്ത് വെക്കും എന്നാ ചെയ്ത് വെച്ചാലും രാവിലെ ഒരു ഓട്ടമുണ്ട് എന്ത് ചെയ്താലും രാവിലെ ഒരു തെരക്ക് അതെ ചെയ്താലും അങ്ങനെ പിന്നെ അവിടെ നല്ല മഴയാല്ലേ
ഇന്ന് പെയ്തിക്കില്ല ഇന്നലെ എല്ലാം നല്ല മഴന്നെ
ശരി ശരി ശരി ഈ മഴയത്ത് പോക്കും വരവും പാടാല്ലേ
പൊറത്തങ്ങാൻ കയ്ല
ഉം ഉം ഉം പിള്ളാരൊക്കെ പിള്ളാരൊക്കെ എന്താ ചെയ്യുന്നെ
ഞാന് കല്യാണം കഴചിക്കില്ല ഞ പഠിച്ചോണ്ടിരിക്കുന്നിപ്പോ
ഓ ആഓ ഓ ഓ പിന്നെ വേറെന്നന്നെ അപ്പച്ചന അമ്മയോ
ആഹ് എല്ലാരും ഉണ്ട് വിടെ സുഗായിട്ട് ഇരിക്കുന്ന് എല്ലാരും വെക്കേഷൻ ക്കെഎങ്ങൻ ഇണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിനു
വെക്കേഷനൊക്കെ കൊഴപ്പവില്ല നല്ല രീതിക്ക് പോയി വെക്കേഷനൊക്കെ നമ്മള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല കൂടുതലൊന്നും പുറത്ത് ഇറങ്ങിട്ടില്ല നാട്ടിലൊക്കെ പോയായിരുന്നു കൂടുതലും
നിങ്ങള് അബ്രോഡാണോ
ഹലോ
ഹലോ കേക്ക് കേക്കുന്നില്ലേ
ആ കേ ഇപ്പൊ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇട ക്ക് കേറിയിട്ട് വിട്ടു പോകുന്നു ഉം
ആ റേഞ്ചിന് പ്രോബ്ലം ആയിരിക്കും
ആ അതന്നെ റേഞ്ചിന്റെ പ്രോബ്ലവാ
ആ നിങ്ങള് അബ്രോഡ് ആണോ
ഇല്ല എനിക്ക് മനസ്സിലായില്ലേ എബ്രോട്
വിദേശത്താണോ
ഇല്ലാ
ഉ ഞങ്ങള് നാട്ടിൽ പോന്ന്ന്ന് പറഞ്ഞപ്പോ ത്തിങ്
എങ്ങനെ
അല്ലാ നീ നാട്ടി പോയിന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നാട്ടിൽ പോയി പറഞ്ഞല്ലോ വെക്കേഷൻല്
നാട്ടേ പോവന്ന് വെച്ചാ
ങ്ങനാണ്
അല്ലല്ലല്ല നാട്ടിൽപ്പോയന്ന് വിചാരിച്ചാ ഏ ഞാനിപ്പം മ് എവിടെയാ ഞങ്ങളിപ്പോ ഹൈ റേഞ്ചിലാ താമസിക്കുന്നത് അപ്പൊ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോന്നില്ല എങ്ങും പോയില്ല ഇടക്ക് ഒരു ദിവസം പോയി ഒന്നോ രണ്ടു ദിവസം കണ്ടാ പോയി അതാ പറഞ്ഞേ പിന്നെ എപ്പഴും പടത്തം തന്നെയാ എന്നെപ്പ പി പി എസ് സി ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടോ ഇല്ല അല്ലേ
അല്ല അടുത്ത തിൽ ബാച്ചില് ജോയിനാവാന്ന് വിചാരിക്കുണു
ഓ ഓ പോണം കേട്ടോ പഠിക്കണം പഠിത്തം വേണവല്ലോ നമുക്ക്
ജോലിയില്ലാതെ എവടീം പിടിച്ചിക്കാൻ കഴിയില്ലാലോ
അതന്നെ ജോലി വേണം ജോലിയില്ലാതെ ഒരു രക്ഷയില്ല
പിന്നെ എന്തൊക്കെ വർത്താനം
എന്തോ
പിന്നെന്തൊക്കാ വർത്താനം
പിന്നെ ദേ പോന്നു അങ്ങനെങ്ങ് പോന്നു നീ നാളത്തെ ഒരു പുളി പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പളേ തൊടങ്ങി
ഹ് ഹ് ഹും മക്കളെല്ലാം കെട്ന്നാ ഫുഡൈച്ചിട്ട്
ഇല്ല ഇല്ല ഇല്ല ഇതാ കിടക്കാൻ പോകവും അവളെ
ഇങ്ങള് എത്ര മണിയാകുമ്പോ ഫുഡൈക്കപ്പോ?
ഞങ്ങള് കെടന്നു അവിടെയല്ലേ
ആഹ് ഇവടെ എല്ലാരും വേഗം കെടക്കും
നേരത്തേ കടന്നേക്കും പക്ഷെ അതാ നല്ലത്
അതമ്മ ലൈറ്റ് റ്റയ്റ്റ് എണീക്കണ്ടാലോ
അതേന്നെ അതെ അതെ അതെ അതെ ഇവിടെ ആക്ക് കിടക്കണോന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ ആ കെടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കറങ്ങി നടക്കണം ഇതിലെ
ഇങ്ങള് ഇങ്ങളെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിക്കല്ലേ ഉറങ്ങാ ഉറക്ക്ആ ഇങ്ങളിങ്ങളെ പണിയെല്ലാം കഴിഞ്ഞി നല്ല ലേറ്റ് ആയിട്ടായിരിക്കുല്ലേ ഒറങ്ങാ
ലേറ്റ് എല്ലാ പണിയും തീർത്തിട്ടാ ഞാൻ കെടക്കുന്നേ പക്ഷെ എല്ലാ പണി തീർത്ത് വെച്ചാലും രാവിലത്തെ ഒരു ഓട്ടോ ഉണ്ട് ഒരു ഒട് കത്തെ ഒരു ഓട്ടം രാവിലെ ഓട്ടം ഓ ഓട്ടവാ
രാവിലെ എത്ര മണിക്കാ ഇങ്ങള് പോവാ
രാവിലെ ഞാൻ എട്ട് മണി എ എട്ട് മണിയാവുമ്പൊ എറങ്ങണോന്നെ
അമ്മോ അത്ര നേരെത്തെല്ലായെറങ്ങണോ?
ആഹ എട്ട് മണിയാവുമ്പൊ എറങ്ങണം ഓള് കൊച്ചിനെയും ഒരുക്കി ഞാനും ഒരുങ്ങി എറങ്ങണം ചേട്ടനാവുമ്പോ ഏഴരയാവുമ്പൊ മ്പോവേ
ആ കിന്റർഗാർഡിലാണോ വാവ പഠിക്കുന്നേ?
അല്ല അവള് സിക്സ്ത്തിലേക്കും
ഓ
സ്തി പോവാ അപ്പം രണ്ടു പേരും കൂടെ നമുക്കിവിടെ സ്കൂൾ ബസ് എട്ടേക എട്ടേകാലൊക്ക ആമ്പം വരും അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ എറങ്ങണം അതിനു മുമ്പ് എറങ്ങിയാലേ ആ ബസ് സ്കൂൾ ബസ്സേ പോ പോകാൻ പറ്റത്തൊള്ളു അല്ലെങ്കി
നിങ്ങൾ ടീച്ചറായിട്ട് വർക്കെയ്യുന്നാണോ?
അതെന്നെ അപ്പൊ അതുകൊണ്ട് രണ്ടു പേരും കൂടെ നേരത്തെ എറങ്ങും
പി എസ് സി ട്രൈ ആക്കിക്കില്ലേനാ?
എന്തോ?
പി എസ് സി എക്സാം ട്രൈ ആ
ട്രൈ ചെയ്തോണ്ടുന്നേ ട്രൈ ചെയ്യുന്നോണ്ട്
അത് കിട്ടാ ഭയങ്കര പാ ടന്നല്ലേ
കിട്ടാൻ പാടൊണ്ട് കേറണം കിട്ടണം കേറണം ഇതന്നെ മനസ്സി കെടക്കുന്നെ ഇപാവശ്യം കേറണം
അത് കൊറേ ട്രൈയാക്കിയെങ്കി മാത്രം കിട്ടുന്നെല്ലേ?
അതേന്നെ
ഞാൻ ഓർത്തിരിക്കുവ കേറണം ഇപ്രാവശ്യം എങ്ങനേങ്കിലും കേറണം നേടണം
പിന്നെ നമ്മടെയക്കെ ഓരോത്തന്ന് തലവരവ്ന്ന് പറഞ്ഞ് പറഞ്ഞൊരു സംഭവവൊണ്ടല്ല അത് മാറ്റാനൊന്നും പറ്റത്തില്ല നമുക്ക് ശരിയല്ലേ?
ശരിക്കും ഞങ്ങളവിട ഒര് ഏട്ട്നണ്ട് ഞാനൊക്കെ ജനിച്ച മുതല് കാണ പി എസ് സി സമയത്തൊന്നും ഗവൺമെന്റ് ജോലി ഇങ്ങനെ പറഞ്ഞിട്ട് ആള് ഇപ്പോളും സ് ഇല്ല അങ്ങൻതന്നെണ്ട്
അതെ അങ്ങനെ. പോകാം, പഠിക്കാ പോകാം. പഠിക്കാ അല്ലേ, കൊറച്ച് കഷ്ടപ്പാടൊണ്ട് അല്ലേ? ഹലോ.
ഞങ്ങളതിലേതായെടുത്തേ പി എസ് സി കോച്ചില്?
ഞാന് പ്പ ഞാന് മറ്റേ എൽ ടി പ്പ കേക്കുന്നുണ്ടോ കേക്കുന്നൊണ്ടോ? ഞാൻ ടീച്ചിങ്ങ് ഫീൽഡിൽ തന്നെയാ പോകുന്നെ.
ഉം താ
ഉം അതാണ് ഇഷ്ടവും കൂടെ, പ്പതിത്തന്നെ നോക്കാന്നോർത്തിരിക്കുവാ. തൽക്കാലമതിൽ തന്നെ നോക്കാന്നോർത്തിരിക്കുവാ.
ക്ലാസ്സിലെ പിള്ളാരൊക്കെങ്ങനെ അടിപൊളിയ?
കൊഴപ്പവില്ല. കൊഴപ്പില്ല കൊഴപ്പില്ലാതെ പോകുന്നു. ആയിക്കോട്ടെന്നാ വിളിക്കാവേ, വിളിക്കാവേ. ആയിക്കോട്ടെപ്പാ.